ഹലോ
ആഹ്
കേൾക്ക്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
എന്താ ഇതാ. ചായ കുടിയെക്കെ കഴിഞ് ഇങ്ങനെ ഇരിക്ക
ഉം പിള്ളേരൊക്കെ സ്കൂളിൽ പോയെ
ഇല്ലേയ് ഒക്കെ എല്ലാം ഉണ്ട് ഇവെടെന്ന്
ആഹ്
ഒരാക്ക് കാലുവേദന ഒരാക്ക് പനി
ആഹ് ആഹ് ആഹ്
ഉം ഉം ഓല് രണ്ടാളും വേ ആഹ് ഓൽക്ക് എന്തെലെന്നും ഇണ്ടാക്കല്ല സ്കൂള് പോകതൊനിക്കാന്
ഒരു കാരണം കിട്ടാൻ കാത്ത് നിക്കണല്ലേ
ആഹ് അപ്പൊ പിന്ന് പറഞ്ഞ് അയച്ചില്ല ഇഞ് ഇപ്പം പനി ആയാലും ഓല് സ്കൂളിൽ ഇങ്ങോട്ട് തന്നെ വിളിക്കും പനിച്ച് ഇണ്ട്ന്നും പറഞ് ആഹ് ചെറിയൊരു പനി ഉണ്ടായി അപ്പം വിളിച്ചു സ്കൂളിന് പിന്ന നമ്മള് ആട്ട് പോകണ്ടല്ല വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞയച്ചില്ല
ആഹ് പിന്നെ പിന്ന ഉള്ള കുട്ടികൾക്കും ബുദ്ധിമുട്ട് മുട്ടാന്ന് വെച്ചിട്ടേക്ക ഇപ്പോളത്തെപ്പനികൾ അങ്ങനെയല്ലേ
ആഹ് ഓലക്ക് രണ്ടാ ഒരാൾക്ക് പനിച്ചാ പിന്നെ ചെറുതിനിനും പനി കിട്ടു ഓല് ഇങ്ങനെ ഉമ്മ കെടുത്തിട്ടേ ഓനും പനി എല്ലാർക്കും പനിയായി ഈ മഴആയാ പിന്നെ പനിയും ജലദോഷവും
ചെറിയ കുട്ടിന്റാ
ആ എട്ട് മാസയായിട്ടെള്ളു
ആഹ് അള്ളാവാ പനിയുള്ള ആളാ അടുപ്പിക്കണ്ട
ആഹ് ഓരോട് അടുക്കണ്ട പറഞാല് ആഹ് ഇങ്ങക്ക് ഓനെ ഇഷ്ടള്ളു പറേ അപ്പൊ ഓല് പിന്നെ വല്ലാതെ പറയാനും വെയ്യ.
എത്ര ആയാണ്, പയക്കമാര് മൂതോര്.
മൂത്തോ രണ്ടാള്, ഒരാൾക്ക് പതിനാല് വയസ്സ്. ഒരാൾക്ക് എട്ടു വയസ്സ്. ഉം, പിന്നെ ഇപന ള്ളെ?
ഉം, ഉം അപ്പ കാലുവേദനയും പനിയൊക്ക ആയിട്ട് രണ്ടുപേരും അപ്പം വീട്ടിലുണ്ട്.
എ എൻ സി സിന്റെ പരേഡ് ഉണ്ടായിന് അപ്പൊ അതില എന്തോ മാഷ് ഒരതോ ഒരാൾ സംസാരിക എന്താ ചെയ്താ, എല്ലാർക്കും പണിഷ് മെന്റ് കിട്ടും, പണിഷ് മെന്റ് കൊടുത്താ തോന്നുന്നു ണ്ട്. കാല് കുറ നേര ഇപ്പൊ ഇരുത്തിയാട്ട് ഇങ്ങനെ പൊന്തിച്ച് നന്ന അടി ക്ക്, താവാനും പറ്റൂല, പൊന്താനും പറ്റൂ ല്ല. ആഹ്, കൊലത്തില് ഇരുത്തീന ല്ലോ? അതോണ്ട് റ്റാ വേ?
ഉം ഉം ഉം ഉം അത ഇന്നത്തെ ക്ലാസ്സ് പോയി.
ആഹ്, അതെ നടക്കണ തീരെ ഇതില്ലേ? കുമ്പിട്ടാ നടക്കണത്, എന്നിട്ട് പിന്നെ ഉം, അപ്പൊ ഞാൻ പറഞ് ഒന്നും കൂടി ഒക്ക അതെ പോലെ ഇരുന്നും എനിറ്റും ഒക്കെ ഒന്ന് പൊന്തിക്കള് എന്ന് പറഞ്ഞിട്ടും, അവൾ ക്ക് വാ ത്രൂമിൽ ഒന്നും ഇരിക്കാൻ വയ്യ എന്ന് പറയുണ്ട്.
ഓ, ശോ, ഭയങ്കര ശിക്ഷ ആയി പോയല്ലോ? പ്പത്.
ആ ഹോ അഹ് അങ്ങനെ കൊടുക്കല് ഓല്, ഒരാൾ എന്തെങ്കിലും ചെയ്താ എല്ലാർക്കും കൊടുക്കു പറഞ്.
ഉം ഉം ഉം മഴ ഉണ്ടാ? അവിടെ ന്ന്.
ഇല്ല, ഇന്ന് ഇപ്പ വെയില് കാണത്. രാവിലെ നല്ല മഴ ന്ന് ഒരു ഏഴുമണി ഒ ക്കെ ആയപ്പോ നല്ലോണം പെയ്തിന്. പിന്നെ പേതില്ല ഇപ്പോ വെയിലൊക്കണ്ട്. ഇനി ഇപ്പ ഇന്ന് തി അലക്കിയത് ഒക്കെണ്ട് കുറേ ഉണങ്ങാൻ. അ ഒക്കന്ന് ഒണക്കണം.
ഉം ഉം
അലക്കി എന്നും ഇങ്ങനെ അലക്കി ഇങ്ങനെ കൂട്ടി വെച്ചതേ? ഇന്ന്പ്പ ഞാൻ പറയാ ന്ന് ഞാൻ അല ണ്ല്ല ഒക്കെ ഒന്ന് ഓണങ്ങട്ടെ, എന്നിട്ട് വേണം അലക്കി എടുക്കാ ഞ്ഞി അടുത്തത്. ന്ന്
ഇങ്ങക്കേന്തേന് ചായക്ക്.
ചായക്ക് ഞങ്ങൾക്ക് പുട്ട്.
ആഹ്, കടലക്കറിയോ അല്ലെങ്കില്
ചിക്കൻ കറി.
ആഹ്, കടയിലക്കറിയല്ലേ കോമ്പിനേഷൻ.
ഉം, ചിക്കൻ കറി ഉണ്ടായിരുന്ന കാരണം പുട്ട് ഉണ്ടാക്കിയ. സ്കൂളിൽ പോകണ ആൾക്കാർ ഇതല്ലേ? അപ്പോം പിന്നെ കറി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വെച്ച്, വൈുന്നേരം വെച്ചത്.
ചോ, ആഹ്, ചോറ് കൊണ്ടോണോ? സ്കൂൾക്ക്.
ആഹ്, ചോറ് കൊണ്ടുവാച്ചാല്, കുഞ്ഞു ചെറിയ മക്കള കളാണ് അപ്പം അവര്. ചോറ് കൊണ്ടോവും.
ആഹ്
ആഹ്
ഇവിടെ യിന്നെ എന്താ കടി ഉണ്ടെങ്കിൽ ഓല് അത് കൊണ്ടോവും. ആ ഇല്ലെങ്കി പിന്നെഞാൻ ചോറ്ണ്ടാക്കി കൊടുക്കലാ പു പുട്ടോ ചപ്പാത്തിയൊക്കേ ണെങ്കില് അതും കറിം കൊണ്ടോവും
അതെ എല്ലേ
ഉം ഉച്ചക്ക് ഓൽക്കതൊക്കെ മതി പലേ മേഗി ഉണ്ടെങ്കി അതാ ഏറ്റവും ഇഷ്ടം കൊണ്ടോവാന്
ആഹ ആഹ് ആഹ് ആഹ് ആഹ് അപ്പ അങ്ങനെ പോവും മേഗിയും കൊണ്ട് പോവും അല്ലേ
ഇസ്കൂള്ന്ന് ചോറ് കിട്ടും അ സ്കൂൾന്ന് ഒന്നും കഴിക്കൂല ഉം പിന്നെ വെറുതെ വെഷന്ന് നി ക്കണ്ട വിചാരിച്ചിട്ട് എന്തേം ഉണ്ടാക്കി കൊടുത്തു വിടലാ
ആഹ് ആഹ് ആഹ് ആഹ്
നമ്മള് ഇണ്ടാക്ക്ണ രസല്ലേ ലോ സ്കൂള്ത്തെ ചോറ് അത് പറഞ്ഞ്ങ്ങാണ്ട് കൈക്കൂല ഇന്റെ ചെറുത് ഇങ്ങള് ഇണ്ടാ ക്ക്ണ രസം ഇല്ല്യ അവ്ട്ത്തെ ചി കറിന്നറിയും ഉം ഉം
ആഹ് ആഹ് ആഹ് അവർക്കധികൊന്നും എരുന്നും കൂട്ടി വല്ലാണ്ട് ഇതാക്കൂലല്ലാ നമ്മ
ആഹ് ഉണ്ടാക്കൂല പിന്നെ ആഹ് പിന്നെ അത് തന്നെയല്ല ബ പത്തഞ്ഞൂറ് കുട്ട്യേൾക്ക് ഓല് ര ഞാൻ പറയും പത്തഞ്ഞൂറ് കുട്ട്യേൾക്ക് ഓല് രസത്തില് ഇണ്ടാക്കി പിന്നെ പണിയന്നേണ് പറയും
ആ അതെ നമ്മളെവടെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഉണ്ടാക്ക്ണ പോലെഅല്ലല്ലാ
ആഹ് അതന്നെ ഉച്ച നേരാവുമ്പോഴേക്ക് ചോറും ഉപ്പേരിയും തൈരും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്ക്ണ്ടല്ലോ നമ്മളൊക്കെ പോണ സമയത്ത് എന്തേനി വെറും ഒരു ചെറുപയറും ചോറും അതന്നെ ആ പച്ചവെള്ളത്തില് തെൾ പ്പിച്ചത് ഇങ്ങട് പാർന്ന് തരലാ വറവും കൂടി ഇടൂല
ഹ് ഹ് ഹ ഹ ഹ
ഇപ്പൊ ഓല്ക്ക് ചോ ഉപ്പേരിം ചോറും ഇന്നലെ മിനിയാന്ന് ചിക്കൻ ബിരിയാണിയേഴ്ന്ന് പറഞ്ഞു എല്ലാ മാസത്തിലും ആ എല്ലാ മാസവും ഓരോ സ്പെഷ്യലാണ് ഒരു ദിവസം ഒരു മന്തി ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി കോഴിം കടായിയും അങ്ങനെയൊക്കെയാ കൊടുക്കല്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഉഷാറണ് സംഭവം
ആ അതെ
ഉം
ഉച്ചക്കെയ്ക്കുള്ളതൊക്കെ ആയോ
ആയിക്കൊണ്ടിരിക്കിണ് ആയിട്ടില്ല്യ ഇന്നലെ രാവി വൈകിട്ടും മീൻകിട്ടി അപ്പം ഫ്രിഡ്ജ് വെച്ച് നത്തോലി
ആഹ് ഏതാ ചെറുത് ഏതാ
ഉം ചെറു തരം
ആഹ് ആ ഉപ്പ് ഇട്ടിട്ട് കഴുകി പൊരിക്ക്ണ അത് നല്ല രസാലെ
ആഹ് ആഹ് ആഹ് ആഹ്
അത് പാറ്റ്യ പൊഴേന്ന് പിടിക്ക്ണെ അത് ഇവിടെ എടുക്ക് കൊണ്ട് വരലുണ്ട് അത് ഇങ്ങട് വറുത്തെടുത്താ നല്ല രസാ അല്ലെ അമ്മ ഇവടെ പൊഴേല്‌ വല ഇട്ടിട്ട് പുടിക്ക്ണ്ട് അത്യാവ്ശ്യ കുഞ്ഞ് വെത്തലില്ലെ ഉപ്പ് ഇട്ടിട്ട് ഒരു വെള്ള കളറ്ള്ളേ അത് ഉം ആ അത് ഇങ്ങട് ഉപ്പ് ഇട്ടട് ഉം ഉം ഒന്നും കളയാനൊന്നും ഉണ്ടാവില്ലല്ലോ ചുണങ്ങൊന്നും കളയണ്ടായി ഉപ്പിട്ട് തിരുമിട്ട് പിന്നെ നമ്മള് അങ്ങനെ അടു പൊരിച്ച് വറുത്തെടുക്കണം നല്ല രസമാ
മം ഉം ഉ ഇത്തി വലിപ്പമുണ്ട്
ഏ അതാ മുറിക്കണാവൂലേ ചുണങ്ങ് വല്ലെ
ഉം ഉം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പപിന്നെ അതെടുത്ത് കറി വെക്കാലാ
ആഹ ഇവിടെ അത്കറി വെച്ച ഇവർക്ക ആർക്ക ഇഷ്ടമല്ല പൊരിക്ക രിക്ക നല്ലരസ
ഞങ്ങള് അത് മളകിട്ട് വറ്റിക്കും ആഹ പൊരിച്ചാലും കൊഴപ്പില്ല ഉ ഉം ഉ
ഉ അപ്പ അപ്പ ടേസ്റ്റുണ്ടാവും
ആഹ മുളകിടുന്നറിയില്ലേ
ആഹ ആഹ
അതറിയാവോ
നിങ്ങളെന്താ പുളി കൂട്ട കുടംപുളിയോ അല്ലേലും ആള്
ആ കുടംപുളി മുളകിടുന്നതിൽ വാളംപുളി രസം
ആഹ
പക്ഷെ ഇതില കുടമ്പുളിട്ടാലും രസാനുട്ടാ
ഇവിടെ കൊടംപുളിയേ ഞങ്ങൾ ഉപയോഗിക്കലള്ളൂ മറ്റേ ഉപയോഗിക്കല്ല അതിന്താ ബന് കൊണ്ടുവരില്ല മ്മക്ക് സ്ത്രീകൾക്ക് നല്ലല്ല അറിഞ്ഞേട്ടാ ആ പുളിയെ വാളംപുളി വാളംപുളി നമ്മക്ക് നല്ലതല്ലോലും കൊടംപുളി നല്ലതാ
ആ കുടംപൊളി തന്നെയാണ് ഞങ്ങളവിടെ ഫേവററ്റ് അത് തന്നെയാണ്
ആഹ
കൊടംമ്പുളല്ലാത്തിതിരും കൂട്ടൂല
നിങ്ങുടെ പിന്നെന്താ പച്ചക്കറിന്നുംല്ല ചോർക്ക്
ആഹ
എന്തെങ്കിലും ഉപ്പേരി വേണല്ലേ അപ്പളാണ് ടേസ്റ്റ്
ഉ അവിടെന്ത് കിട്ടി
ഇവിടെ പിന്നെ ഇതുണ്ട് പിന്നെ ചിക്കൻ വാങ്ങീന് അപ്പൊ അത് അത്ണ്ട് രാവിലെ ഉണ്ടാക്കിയുണ്ട് അഹ് ഇനിയിപ്പോ മുരിങ്ങ എന്തെങ്കിലും പറിച്ചിട്ട് താളികണം
അഹ് കറി വെക്ക അപ്പം ചായക്കടി എന്തായിരുന്നു
ചായക്കടിക്ക് ഞാന് ഇന്ന് ചപ്പാത്തിയാക്കി
അഹ് അഹ് മുരുങ്ങല അഹ് മുരങ്ങല തളിപന്ന് പറഞ്ഞ എങ്ങനെയാണ്
അത് മുരിങ്ങ ഉരിയായിട്ട് എടുക്ക ഇല ഉരി എടുത്തിട്ട് പിന്നെ കുഞ്ഞുള്ളില്ലേ
ഉം
അതും ചെറു വെളുത്തുള്ളിയും പച്ചമുളകും എരിയാ എന്നിട്ട് അത് എണ്ണ ചൂടാക്കിയിട്ട് അയിലെ ക്ക് അലെ കോർ ലേശ കടുകും പിന്നെ അത് ഇട്ടിട്ടല്ലോ ഒരു ചുവന്ന് വരൂല്ലേ കരി അധിക ചുവപ്പ ആവും ചെയരുത് ഇളം ചുവപ്പആവുമ്പോ ആയിലേക്ക് നമ്മളെ ചോറ് ഊറ്റിയ വെള്ളല്ലേ കഞ്ഞിവെള്ളം
ആഹ
അയിന്റെ മോള് ഭാഗം, കട്ടില്ലേ പാരരുത്, മോള് ഭാഗം പാർന്ന് കൊടുക്ക. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട. ആഹ്. അത് മഞ്ഞൾ പൊടി ഇട്ടിട്ട് തളച്ചു വരുമ്പം അയിലേക്ക് ഇല ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തളച്ചിട്ട് ഓഫ ഓഫക്കി എടുത്തിട്ട് കയ്ക്ക.
മ് മ്
നല്ല രസാ. എനിക്ക് നല്ല ഇഷ്ട്ടാണ്.
അപ്പ അത് അങ്ങനെ കട്ടിണ്ടാവോ?
ഇല്ലല്ല കട്ടി ഒന്നുണ്ടാവൂല. നല്ല ടേസ്റ്റ് ആണത്.
ഏഹ്. ഞാൻ പരിണെ കേട്ടിട്ടുണ്ട്.
കൂടുതൽ ഇല വാ ഉണ്ടാവരുത്. ഇല കുറച്ച് എടുക്കാവു. കൂടി പോയ രസുണ്ടാവില്ല. കൂടുതലാണെങ്കി പിന്നെ തോരൻ വെക്കാ നല്ലെ. മുളകും, തേങ്ങയും ഇതൊക്കെ ചതക്കി ഇട്ടിട്ട്.
ഉം ഉം ഉം ഉ തോരന്. ഏഹ് ഉവ്വ ഞങ്ങ ഇങ്ങനെ ചെയ്തിട്ടില്ലട്ടാ, ഈ പറയണത്. തോരൻ വെക്കും. ഈ താളിപ്പ് ഞങ്ങ ചെയ്‌തിട്ടില്ല. ഞങ്ങൾ ആദ്യയിട്ട് കേൾക്കണെ ആണത്.
അഹ് അതെല്ല രസ. അതന്നെ റേഷൻ കടലേ അരിയില്ലേ. ഹലോ.
ഹോ.
ആഹ്. റേഷൻ കടേന്ന് വാങ്ങണ അരി ഇല്ലേ നമ്മള്.
ഓ ഓ എന്താ?
അഹ് അഹ്. റേഷൻ കടേന്ന് വാങ്ങുന്നേ
ഹ്മ്മ്.
അരി ഉണ്ടല്ലോ.
അഹ് അഹ് അഹ്.
അതിന്റെ ചോറും ആ മുരിങ്ങ താളിച്ചതും നല്ല രസാ.
അതെ. അത് രണ്ടും കൂടി ഉണ്ടേ നല്ല കോമ്പിനേഷനാവും അല്ലേ. ഉം. മം
ഇക്ക് അഹ് നിങ്ങൾ പറഞ്ഞ മറ്റേ ആ മീന് നത്തൾ മീന്, ആ നത്തോലി പോ രിച്ചതും വേണം നല്ല ടേസ്റ്റാണ്.
ഏ
ഇവിടെ ഞാനോക്കെ കൂടുതൽ അതാ ഇണ്ടാക്ക മുരിങ്ങ താളിപ്പെ ഉണ്ടാക്കലള്ളൂ. ഒലുത്തും കോ കൂടുതൽ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒലത്തും.
ഹ്മ്മ് ഹ്മ്മ് കുഞ്ഞാള് എന്തോ ഓച്ചടുക്കണ്ട്. എന്നാ ശെരി. ഉം ഉം.